ഹലോ
ആ കേക്ക്ണ്ടോ?
ആ കേക്കണണ്ട്. മഴയുണ്ടോ അങ്ങോട്ട്?
മഴ മഴപ്പല്ല്യാ. ഒന്ന് ചാറിയാ പോയി അപ്പൊ ഞാൻ അൽക്കിയെടുത്ത് ച്ചപ്പോത്തിനും വേലാർച്ച് അത് അങ്ങനാണല്ലോ
ആ ആ ഞാനങ്ങനെ നേര്ത്ത വെയിലാണ്ടിട്ട് ചിക്കാൻ വേണ്ടി പോയപ്പോക്ക് മഴ പൊട്ന്ന്‌. പിന്നെ എങ്ങോട്ടനെക്കെ പോന്ന് ഇപ്പതാ ലേശ രു ചോർച്ച ഉണ്ടായിനി ഇപ്പതാ പിന്നേം പെയ്യുന്നു.
ആഹ്
പിന്ന വേറെന്ത്യേ? ഭക്ഷണോ കഴിച്ച് എങ്ങനെ ഇരിക്ക്യാണ് നാ കഴിച്ചോ?
ആ കഴിച്ചു കഴിച്ചു.
ആ ആ പിന്ന ഇവ്ട അടുത്തൊര് ഞ്ഞാ കുറ്റൂഷണ്ട് അപ്പൊ നാളാണത് അപ്പോ കുറച്ച് കഴിഞ്ഞി ട്ട് വൈകുന്നേരോ ഏ പോയിട്ട് എന്തെങ്കിലും വാങ്ങിക്കണോന്ന് വിചാരിക്ക്ന്ന്.
വാങ്ങിക്കേ
ആ കൊടുക്കാൻ വാണ്ടീട്ടേ വാങ്ങാന് നാളെ പോകുമ്പോ എന്താ വാങ്ങാന് ച്ചാല് ഞാന് വിചാരിച്ചത് എന്താ വെച്ചാല് മറ്റേ ജവന അല്ലേ ആ ചായൊക്കെ ഉണ്ടാക്കുന്ന ഗ്യാസുമ്മലൊക്കെ വെക്കുന്നെ സാധന അല്ലേ ഗ്ലാസിന്റെ
ആ അയിന് എത്രാ അത് പൊട്ടി തെറിക്കൊന്നുംല്ലല്ലോ പേടിയല്ലേ പൊട്ടി
ഓ ഒന്നും ആവൂല ഉം ഇതുവരെ കേട്ടിയില്ല ട്ടോ പൊട്ടി തർക്കി എന്നാന്നു?
അല്ല ഞാനത് പിന്നെ നമ്മളതില് ഗ്ലാസ് നമ്മളെ സാധാ കുപ്പി ഗ്ലാസ് ന്ന മയിരിയാണോ അത്
എന്താ ഗ്ലാസ് തന്നെയാണല്ലേ നല്ല ഏത് എന്താണ് ഗ്യാസ് മേൽ വെക്കാൻ പറ്റിയ നല്ല ക്വാളറ്റിള്ളത് ഇതാണ്. അപ്പൊ അത് വാങ്ങാൻ വിചാരി ക്ക്ന്ന്ണ്ട് പോയിയോക്കണം തോനെ പൈസൊക്കെ ആണെങ്കിലിട്ട് വാങ്ങൂല്ല. ഒരു ഏ മൂന്നുറുപ്പിയൊക്കെ ആണെങ്ക് ങ്കില്. മുവായിരൂർപ്യൊക്കെ ആണെങ്കിൽ ഉണ്ടാവും അയിന് വില ണ്ടാവും
ആ ആത് ഗ്യാസ്സുമ്മല് വെക്കുണാണല്ലോ അപ്പ കുറച്ച് ഗോളി
ആഹ് ആ അതാണ് അന്നപ്പോ പോയോക്കിയാൽ അറിയാ അതില് കൂടുതലാണെങ്കില് വാ
മ് അത് തൊർക്ക് ക് ഒച്ചപ്പാ ഉം ഉം പിന്നെന്താ
പിന്നെന്താ മ് മക്കളൊക്കെ ഇടെ?
ഇല്ല കുട്ടിയാളില്യ ഞാൻ പറഞ്ഞീനല്ലോ ഇങ്ങളോട് മ് മ് പിന്നെ എന്തൊ ക്കെയാണ് വിനോദം എന്തൊക്കെ ചെയ്യല് എന്തൊക്കെ വിനോദം ചെയ്യല്
വിനോദ വെച്ചാല് എന്താ ഞാന് എന്തെങ്കിലും ചെറിയ വർക്കുകളൊക്കെ ചെയ്യേനും പിന്നെ വെറുതെ എങ്ങനെ ഇരിക്കുന്നേരൊക്ക മ് എന്താനം ഞാൻ തയ്ക്കൂ പോർത്തു കൊടുക്കോന്നുല്ല പക്ഷെങ്കില് പിന്നെ മക്കക്ക് വേണ്ടിട്ട് ഉടുപ്പൊക്ക അങ്ങനെ തയ്ക്കലുണ്ടായിനി ഇപ്പൊ കൊർ ച്ചായി അപ്പൊ ചെയ്യാണ്ട് മൈഗ്രൈനിന്റെ തലവേദന കൊണ്ട് അപ്പൊ ഉം ഒഴിവാക്കിയതാണ്.
തന്നെ
പിന്ന അത്യാവശ്യള്ള എന്തെങ്കിലൊക്കെ ഇണ്ടെങ്കില് അങ്ങനെ അടിക്കും. അല്ലാണ്ട് ക്കി വയ്ങ്കര ഇഷ് ട്ടള്ള കാര്യേനും പിന്ന അല്ലാണ്ട് അതില്ലേ വേയ്സൊക്ക ഫ്ലവർ വെയ്സൊക്കാ എന്താണ് ഈ നെറ്റിന്റെ ആഹ് അതോണ്ട് ആഹ് അതോണ്ട് ചെയ്യല്ണ്ടായിനു.
ഏഹ്
ന്തെങ്കിലൊക്ക
അ പടിക്കാൻ പോയിനോ തയ്യൽ ഗ്ലവ് എന്തിന്
ഇല്ലല്ല. ഇല്ല ഇല്ല അത് ഞാന് അത് ന്റെ മ്മാന്റെ അനിയത്തി ചെയ്യേയ്നു. അപ്പൊ ആഹ് ആഹ് അങ്ങനാ പർഞ്ഞന്ന് ഇങ്ങനെ ചെ യ്യല്ള്ള കണ്ട് ഓൾ ചെയ്യുന്ന കണ്ടപ്പോ അപ്പൊ അങ്ങന ചെയ്താ.
ഞാൻ പറിണല്ല ക്ലിയറല്ല് ല്ലേ മെല്ലെ പറിണ ക്ലിയറ് നല്ല കേ ക്ക്ണില്ലേ.
ക്ലിയറ് ആന്നുണ്ടല്ലോ.
ക്ലിയർ വേണന്നാ ഞാ ചോയ്ച്ചേ.
ആഹ് ആഹ് പിന്ന പിന്നന്താ എ ട്ത്തടോ പോയ്നോ ടൂററ്റാം പോയിനോ?
ആര്? റ്റൂർ ആഹ് പോയിനിന്നാള്. ആടെ ഉം പൊള്ളാച്യോ മൂന്നാറ് അവ്ടെ ത്ണ്ട് എന്താ മുന്തിരി തോട്ടത്തിന്റെ ഒര്ത്ണ്ട് മുന്തിരി കായ്ക്ക്ണ സീസൺ ആണോ ആഹ് സീസണ ആഹ് അവിടെ അപ്പൊ അങ്ങനെ മുന്തിരിന്റെ തൊക്കെ വാങ്ങി അവിടന്ന് പിന്ന ഇരവിക്കൊള ന്നറഞ്ഞ സാനണ്ട് മൂന്നാർ അവടെ അവിടെ കണ്ട് ഇരവിക്കുള ഒരു ബസ്സിനാ എന്ത ബസ്സ്ന് പോലാന്ന്ണ്ട്. ണ്ടാ ബസ്സിന് പോയി ക്കാണ് മ്മളെ ഔടെ ഒരു മല മല രസണ്ട് കാണാന്.
ആണ്ല്ലേ ആഹ് ഞാൻ പോയില്ല ട്ടോ മൂന്നാർല് പോയില്ല.
എങ്ങനെ
മൂന്നാറില് ഞാൻ പോയിട്ടില്ല
ഏഹ് ങ്ങള് വേറെ എവിടുക്ക
ഞാന് ഞങ്ങള് ഊട്ടി പോയി പിന്നെ അടുത്ത ദിവസം ഞങ്ങൾ എന്താക്കി അറിയോ ആഹ് കുടുംബത്തിലുള്ള എല്ലരും കൂടി നമ്മൾ ഇവിടെ പോയി എന്താ മിനി ഊട്ടില്ലേ
ആഹ് മിനിയൂട്ടി പക്ഷെ അവ് ഇൻക്കറിയാ ഞങ്ങലത് വിടെ മല തന്നെ പക്ഷെ ഞങ്ങള് പോണേ ഇവടെ അടുത്തന്നാണ് മിനിയൂട്ടി പക്ഷെ അവട്ക്ക് പോകണ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യല്ലേ റോഡൊക്കെ
ആഹ് റോഡൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഞങ്ങ അങ്ങനെ പോയിനു ഭയങ്കര രസായിനു എല്ലരോടിം കാറിലൊന്നുല്ല ഞങ്ങള് ബസിലാ പോയത് കെ എസ് ആർ ടി സി ബസ്സ്ല് എന്നിട്ട് ഉം വിനോദയാത്ര എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എഴു തിരിക്കില്ലേ ബുക്ക് ചെയ്തിട്ട് നമ്മള് വിളിച്ച് ബുക്ക് ചെയ്യാ ആഹ് എന്ത് രസായിനോ ഞങ്ങൾ എല്ലാവരോടും ഭക്ഷണ ഒക്കെ നമ്മ ഇവിടുന്ന് ഉണ്ടാക്കിങ്ങാനും കൊണ്ടോയി ആറ് മണിയാകുമ്പോ ട്ട്ന്ന് വണ്ടി എടുത്ത്ക്കന്ന്
രാ നിങ്ങളെ വീട് വിടാറുണ്ട്
താമശ്ശേരി
ആഹ് മിനിയൂട്ടിക്ക് നിങ്ങളടെ കെ എസ് ആർ ടി സി മിനിയൂട്ടി വരെ പോയോ
യായിട്ടുള്ളാണല്ലോ
പക്ഷാ അവിടെള്ള റോഡ ഒക്ക പറ്റ മറിഞ്ഞ് ചെറിയ റോഡായിക്കണല്ലോ
ഞങ്ങള് ഇപ്പം പോയി വന്നിട്ട് ഞങ്ങള് എനിക്ക് തോന്നു ഏ ഏയ് പി നോമ്പ് നോമ്പൊക്കെ കൈനേരം നോമ്പൊ കഴനേ ഇ പേരുന്നാള് വല്യ ഇരുന്നാളും കഴിഞ്ഞേടാ ഞങ്ങള് പോയത് ഉം
ഉം
നല്ല രസയിരുന്നു ഞാൻ പറയാ സൈക്കിൾ മേലൊക്കെ ഞാന് പോയിക്കുന്നു ഊട്ടിക്കൊക്കെ പോയിക്കന്ന് ബൈക്ക മേൽ ആ പിന്നെ ആക്റ്റീവാ എടുത്തിട്ടെ അങ്ങനെ പോയിക്കുന്നത് ആ ഞാനേ കാറിലാണെങ്കിലോ പോന്ന ആ ഒരു ഭൈ അതൊന്നുംല്ല ഇതെന്ത് രസണ് എന്നാ
സൈക്കിൾ മേൽ അത് ഞാൻ കേട്ടാ സൈക്കിൾ മേല് ഊട്ടിക്ക് പോവ
ആ ഇവിടുന്ന് ഞങ്ങള് പോയി ഞങ്ങള് ചാലയും താശ്യേ കിലോമീറ്റർ ഒക്കെ ആണെങ്കിൽ എക്ക് ർമ്മയല്ല പറയാൻ പക്ഷെ കൊറേ ഇണ്ട്
അല്ല അപ്പ ങ്ങള് എപ്പള പോവാതെ രാവിലെ പോവാണ് എപ്പളാ
ഞങ്ങള് അഞ്ച മണിക്ക് അഞ്ച മണിക്ക് ഇറങ്ങിയക്കി
രാവിലെ
ആ രാവിലെ രാവിലെ അഞ്ച മണിക്ക് അവിടെ എത്തിയത് രാത്രി രാത്രി ആ എനിക്ക്തോന്നു ഒരു ഏഴ് മണിയൊക്കെ ആയ സമയത്താ
ങ്ങള് ങ്ങള് സ്കൂട്ടിട്ടവാ
ആഹ് ഓട്ടു ഉം
ഉം അപ്പൊ ങ്ങള് ഒറ്റക്കാ പോയത്
അല്ല ആന ഒറ്റക്ക പോവാന്ത രസംണ്ടോ അങ്ങനെ പോയില്ലല്ലോ ഞാനോ ഞാനോ എൻ്റെ മക്കളോ പിന്നെ ഓൻ മോൻ ആ മോൻ്റെ മോൻ ഒരു അല്ലെങ്കിൽ ഇപ്പ പ്ലസ്ടു കഴിഞ്ഞേ അന്നു പത്താം ക്ലാസ് ഓനും പിന്നെ ഓൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിനു
അല്ല ആ വേറെയും ബേക്ക്ണ്ടാവൂല്ലേ
ആ വണ്ടി വേറെ ആ വണ്ടി മൂന്ന് വണ്ടിമാേല മൂന്ന് ഉം പിന്നെ വ മൂന്ന് സൈക്കിൾ മേല് പോയത് അപ്പൊ ഞാ ഞ ആ ഭക്ഷണം പുറത്തേച്ച എന്ത് രസന്ന് അറിയോ ആ ആ ഇതില്ലേ കാടേരിയെ കൂടിയൊക്കെ അങ്ങനെ പോയിട്ട് മാനിനെയും മയിലിനെയ കണ്ടുങ്ങാന് നല്ല രസ സൈന അത് മറന്നൂല്ലന്ന്റിയ ഞാന് എന്നിട്ട് ഞാൻ എൻന്റെ കാനോട് അറിയോ അമ്മക്ക് ക എല്ലന ഇട്ടോ വന്നപ്പോ കാ ഇവിടെല്ലനു പിന്നെ പ്പൾ പിന്നോടറെ പിന്നെ അന്ന് പോയ അത് വലിയ മറന്ന് തോന്നില്ലല്ലേ അവനൻ നമ്മക്ക്സം പോണട്ട് നമ്മള എല്ലര കൂടും സൈക്കിൾ മേല ആകുമ്പോ വേറൊരു ഇതനെ കാറിലോ കൊറ കാല ഒന്നും പക്ഷെ ചെറുതായിട്ട്മ്മക്ക് ഊരവേദന വരൂ അങ്ങനെ ഇരുന്നിട്ട്
ഇന്ന ഇങ്ങനെ പോവല്ലേ സൈക്കോൾ മേലൊക്കെ എത്ര ഓട്ടണം റപ്പേ
എന്നിട്ട് എന്താക്കും കൊറച്ചു നേേരം ആ നിർത്തി നിർത്തി പോവുക അങ്ങനെ പിന്നെ ഓരോരോ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് അങ്ങനെ പോ അങ്ങ ഞങ്ങ എന്നിട്ട് രാത്രി അയക്കുന്നു എത്ര നേരോ ഏഴ് മണിയൊക്കെ അയക്കുന്നു
ആതന്നെ
പിന്നെ ആറ മണി ആറരക്കെ ആയിൻ്റെ മുമ്പായിട്ട് തിര ക്ക്ല്ലാത്തടുന്ന് ഭക്ഷണംക്കെ കഴിച്ച് പിന്നെ ഞങ്ങള് അതിൻ ൻ്റെ ഈ അങ്ങാടിയിലേക്ക് ഊട്ടിലെ അങ്ങാടിയിലേക്ക് നമ്മൾ പോയി പിന്നെ അങ്ങനെ റൂമൊക്കെ എടുക്കുകയുംമാണല്ലേ രാത്രിയക്കല്ലേ അങ്ങനെ റൂമ ഒക്കെ എടുത്തക്കാനും ആ അവിടെ നിന്ന് ആ രണ്ട് റൂമ എടുത്ത് അങ്ങനെ അവിടെ നിന്ന് പിറ്റേന്ന് രാവിലെ ഞങ്ങള് യാത്രോടങ്ങി ഉം നല്ല രസേയിനു പിന്നെ മക്കക്കൊക്കെ ഭയങ്കര ഇതായി സന്തോഷം ഇപ്പളും പറയുന്നട്ട് മക്കള് പറയും അന്നാ പോയത് അതെ നമ്മള് നമ്മക്കല്ലെങ്കിലും യാത്രയ്താ തന്നെ മനസ്സിനൊരു സമാ ധാനാണല്ലോ എ യാത്രാന്ന് പറയ്ന്നേരമ്മക്ക് എന്താണ് എന്ത് വേഷമണ്ടെങ്കിലും അതൊരു ഏ പിന്നെ പോക്കിലൂടെമ്മക്ക് അതങ്ങ്
ആ അത് ഏ എല്ലാരും പഠനങ്ങളോക്കെ പറഞ്ഞ്ട്ട്ല്ലേ യാത്ര ഉല്ലാസാണ് മനസ്സിന് മാനസിക
അതെ സത്യാ ഞാൻ പറയും ഞാൻ പറയും ഈ പ്രായള്ള ആൾക്കാരൊക്കെ ശെരി ക്യും കൊണ്ടോണം പോറത്ത്ക്കൊക്കെ ന്നാല്തന്നെ ഓലെ അസുഖങ്ങള്ക്കെന്നെ കൊറേ മാ
ഇങ്ങള് ഈ ബേയ്ക്ക്‌മ്മല് പോയപ്പം ഭക്ഷണം കൊണ്ടോയിട്ടുണ്ടാവൂലലെ വീട്ട്ന്നോന്നും ആ ചെറ്ന്ന ചെറ്തായിട്ട് മധുരം അങ്ങനെയൊക്കെ അങ്ങന് ഒക്കെ കടികളെ
ഇല്ലല്ല ഒന്ന് അങ്ങനെ ബൈക്ക്മ്മ ‌ പോയപ്പോന്നും കൊണ്ടോയ്ല്ല അതേ സ്ഥാനത്ത് ഞങ്ങള് കെ എസ് ആർ ടി സി ബസ് പോയപ്പോ ഏ പിന്നെ കടികള് കൊണ്ടോയി ബൽ ഉച്ചക്ക്‌ള്ള ഭക്ഷണം കൊണ്ടോയി ഒക്കെ കൊണ്ടോയി എന്നിട്ട് മറ്റേ നെലമ്പൂര് പോയിനു ആ അല്ലേ ഇവ്ടാ നെല മിനി ഊട്ടി പോയിന്ന്റ്ഞ്ഞില്ലേ അന്നേരം അല്ലാണ്ട് ഊട്ടി പോയപ്പോ അത് നടക്കൂല അത്ച്ചാ അല്ലേ പിന്നെ അയിന്ള്ളേ എല്ലാ സംവിധാനു വാ ണം ഭക്ഷണണ്ടാക്കാന്ള്ള സാധനങ്ങളൊക്കെ ആയിട്ട് പോണം അങ്ങനെയാണെങ്കി
എപ്പോഴത്തി രാവിലെ പോയിട്ട് ഊട്ടിക്ക്
രാവിലെ പോയിട്ടോര് ആ ഏഴ് മണിയൊക്കെ ആയില്ലേ ഏഴ് മണിയൊക്കെ ആയപ്പോ എത്തി
തന്നെ കൊറെ സൈക്കള്ണ്ടായിനോ
ന്നാ ആ മൂന്നാള് മൂന്ന് സൈക്കള് മൂന്ന് സൈക്കള്ല് രണ്ട് നാല് ആറ് ഞങ്ങള് ഇത്ര ആള്ക്കാര് ആറാൾക്കാര്
ആ ഞാൻ കൊറച്ചഴിഞ്ഞിട്ടെന്നെ വിളിക്കട്ടോ ഒന്നുംകൂടിം
ആ ആഹ് ആയിക്കോട്ടെ ശെരിന്നാ